ആ കേൾക്കുന്നില്ലേ.
ഓ കേക്ക്ന്ന്ണ്ട്.
ഏ ഏ എന്താ ജോലിയൊക്ക കഴിഞ്ഞോ എന്തക്കെണ്ട്.
ജോലി കഴിഞ്ഞോണ്ട്ക്ക്ണു ചായ കുട്ച്ച
ചാഴ കുട്ക്ക്യ ആ എല്ലാര ടൈ എല്ലാര ടൈമിങ്ങു ഈ പത്ത് മണി നേര്ത്തന്നെണ് ലെ
ചായ
ആ ഹാ
ഇങ്ങള് ചായ കുട്ക്കാ.
ഞാൻ ചാഴ കുട്ച്ച് കയിഞ്ഞു ഇപ്പ എണീക്കാ ഞാ കുട്ടിനെ അംഗലവാടി കൊണ്ടാക്കിയാണ്ടേ കൊണ്ടാക്ക്ണെന് മുന്നേ വേം കുട് ച്ച്കാണ്ട പാഞ്ഞത്.
ഉം
ഞാന് അങ്കലവാടി കോണ്ടാക്കി വന്നു.
കുട്ടി അംഗലവാടി പഠിക്കെക്കാര ലെ
ആ ചെർത് അങ്കലവാടി പഠിക്ക്ണ്ട് അപ്പ ഓനിം കൊണ്ട്. മഡ്യാണെ
മഡ്യാണ് ഉം ചെർത്
എങ്ങനെ.
ചെർതിലെ കുട്ട്യാര്ക്കുലെ
ആ ചെർതാണേ മൂന്ന് വയസായിട്ടോള്ളൂ ഉം.
ഉം പിന്നെ മടിയാര്ക്കുലേ കുട്ടിക്ക് പോവാന്
ഇപ്പല്ല മഡ്യാണേ അയിന് ഒരട്ടം പോവും ഒരീസ് സം പോവും രണ്ടീസം ലീവയ്‌ക്കാരം എന്തേ പനിയോ അസുഗോ ഇണ്ടാവും. അങ്ങനെ പോയി ഞാൻ പറയാ എന്നും സ്ഥിരായിട്ട് പോണ കുട്ടിയെക്ക് മടി ഇണ്ടാവൂലറിയെ ഇത് ഇപ്പ ആക്കിയപ്പോത്തിനെ ആ അത് ആക്കിയപ്പോത്തിനന്നെ ഇല്ലങ്കി ടീച്ചർമാർക്ക് മീറ്റിങ് ഹെൽപ്പർന് മീറ്റിങ് ഇത് ഇങ്ങ ഓരോര്ത്തരാവുമ്പ കു കുട്ടിഴളെ നോട്ടം ഇതൊക്കെ എടങ്ങെറേയ്‌ക്കാരം വിചാര്ചാണ്ട് കൊണ്ട്രാൻ താൽപര്യല്ലാത്തൊൽക്ക് കൊണ്ട്രാന്റാറി ഓല് അപ്പ പർഞയ്‌ക്കൂല്ല അങ്ങനെ ഓരോ കാര്നാണ് ഓരോ ദിവസും ഇഞ്ഞിപ്പ നാളെ ഹെൽപ്പർക്ക് മീറ്റിങാണ് പർഞ്ണ് ഞാ പറയാ ഓലെ മീറ്റിങ്ങും ഓല കാര്യങ്ങളും കജ്ജ്മ്പോത്തിന് കുട്ടിഴള് ഇപ്പ ഇത് മടിയായി മാറുല്ലാ. ഞ അല്ല എന്നും പോണം എന്നാലേ മാറ്റംണ്ടാവള്ളൂറി
അതെ നമ്മള് ഒരു ലീസ് ലീവ് ആക്കിയാ അപ്പ നമ്മക്കായല്ലാം അങ്ങനന്നെയല്ലേ.
അതാണ് ഒരു കാര്യം ചെയ്യണ്ട ചാരിച്ച നമ്മക്കും മടിയല്ലേ ആഹ്
ഉം
നിങ്ങക്ക് മക്കളില്ലേ
ഇല്ല എനിക്ക് ആയില്ല
ഏയ് എന്താങ്ങ്ട്ട് ചായയുടിയിലേക്കാരം എന്താ ചായയ്ക്ക് കടിയൊക്കെ.
ചായക്ക് ചായക്ക് പുട്ട് ആൻഡ് ചിക്കൻ കറി
ഏഹ് ആ അന്നിപ്പോ കേട്ടോലൊക്കെ പുട്ടാഇന്നിപ്പ ഞാൻ വീട്ട്ക്ക്‌ വിളിച്ചപ്പ അവിടിം പു അട ഞാൻ പറയാ എല്ലാരും ചോയിച്ണോല്കക്കെ ഇന്ന് പുട്ടാണ് ആറിം ഞാ പറഞ് ഇനകും പുട്ടാണ്റഞ്
അതന്ന് കൂടുത ആക്കും പുട്ട ശെരിയാ ഞാൻ വിളിച്ചക്കൊക്കെ പുട്ട
അതാ ഞാ പറഞ്ഞതേ നമ്മള് വിളിക്കുമ്പോളൊക്കെ വർത്താനം ചോയിക്കുമ്പോ ചായ കട ആയോ ചോയിച്ചുമ്പോ ആഹ് ചായ കടി കുടിച്ചു കൊണ്ട്ക്ക അല്ലെങ്കിൽ പുട്ടാണ്റിം ഇന്നപ്പ കൊറ അതാണേ പൊട്ട് നല്ല സുഖല്ല ഏർപ്പാടല്ലേ അ സമയത്ത് ഉണ്ടാക്കാനും ഒക്കെ സുഖാണ് അത്
ക്ക സുഖാണ് ചോറ് ബാക്കി വരാണ് ആ
ണ്ടും ചെയ്യ ആ ഹ് എല്ലാ കാര്യങ്ങളും നോക്കാറ
ഞാൻ ചോ ഞാ ചോററ്റക്കട്ട് കുട്ടിയാണ് ഉണ്ടാക്കല് പുട്ട്
ചോറ് അരച്ച കൂട്ടിക്കാണ്ടോ
ഒറ്റക്ക
ആഹ് ആഹ് ആഹ്
ഉം ചോറ് മാത്രമേ കഴക്കുള്ളൂ രണ്ട പണക്കെ പുട്ടു പൊടി ഇടും എഹ്
ഏഹ് ഞ അജിമിന്റെ പുട്ടും പൊടിയന്ന് വാങ്ങും ഇവിടെ അതേ പറ്റുള്ളൂ സാധാ പുട്ടും
അതല്ലാ ചോറ കൊണ്ട് ഉണ്ടാക്കിയാൽ അജ്മിന്റെ പുട്ട് പൊടിനാട്ടി സോഫ്റ്റ് ആണ്
തന്നെ
ഉം ഞാനാതാണ്ടാക്കല അത എന്ത് പുതിയപ്പളക്ക് അത് നമ്മളത് ഫ്രിഡ്ജിൽ വെക്കണം ഫ്രീസറിൽ വെക്കണം
ആഹ്
ഫ്രീസറി വെക്ക അല്ല ചോറ് താലേന്ന് ബാക്കി വന്നെ റേഷം പീടിയത്തെ അല്ലാത്തത് ട്ടോ
ആഹ് ആഹ് ആഹ്
പുട്ട് ഫ്രിഡ്ജിൽ വെക്ക അല്ല പു ല്ല സോറിട്ടോ ചോറ് ചോറ് അതായത് റേഷപീടിത്തരി ആവരുതേ ആഹ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അത് കട്ട ആയതിനന് ശേഷം എന്നാണോ നമ്മൾ ഇണ്ടാക്കുന്നത്
ആഹ്
അയിന്റെ തലെന്ന് ഇട്ത്തക്ക
ചോറ് ഫ്രിഡ്ജ്ന്ന് ഇട്ത്തക്കാ
ഫ്രിജിനടുത്തക്ക
ആഹ് അടീക്കൊന്നും വെക്കണ്ട മോളന്ന് തന്നെ റിട്ടം ഇവടെ വെത്തക്ക
ട്ടാവണം ഫ്രീസറിലെന്തായാലും കട്ടാവണം ഏഹ്
നമ്മളൊരു ദിവസം ഇട്ത്തെക്കുമ്പോ ഫ്രീസറിന്ന് അടീക്ക് വെക് ക്കാണോ വാണ്ടിയെത് ചോയ്ച്ചാ ഇവടെ പൊർത്ത്ക്ക് വെക്കാ വാണ്ടിയേതോയ്ക്ക
അല്ല പൊർത്ത്ക്ക് വെക്ക പൊർത്ത് വെക്ക അലിയണം
ആഹ് ആഹ് ആഹ്
അലിയുമ്പോ അതൊക്കെ വിടർന്ന് നിക്കും ന്ന്ട്ട് നല്ല കൊർച്ച് വെള്ളം അതായത് ആ ക ട്ടായതിന്റെ വെള്ളം ണ്ടാവല്ലോ ആ വെള്ളം നല്ലോ പിയ്യ
ആഹ്
ഉം ന്ന്ട്ട് ന്ന്ട്ടെന്താ പ്പ് സാധാ കൊർ ച്ച് പുട്ടുംപൊടി രണ്ട് ടീസ്പൂണൊക്കെ ഒരുസ് പുട്ടുംപൊടിയയ്ക്ക് തൂവിയൊട്ക്ക വേണെങ്കില് ഇട്ടാ ഒന്നും കൂടി ടേസ്റ്റാണ് പുട്ടും പൊടി ട്ടാല് അങ്ങനെണ്ടാക്കലാ ഞാന് ന്ന്ട്ട് പുട്ട്ണ്ടാക്കണ പോലെ ണ്ടാക്കും
ന്ന്ട്ടത് മിക്സിലിട്ട് അരക്കോ
ആ മിക്സിലിട്ട് ക്രെശെയ്യും പക്ഷെ ക്രശ്ശെയ്യുമ്പോ അയ്ക്ക് ഉപ്പ്ടണം ട്ടോ അത് അടിപൊളി
ഉപ്പ്ട്ട് കാണ്ട്ല്ലേ
ഉം ജസ്റ്റൊന്ന് ക്രശ്ശെയ്താ മതി തോനെ പുട്ടും പൊടി പോലെ ക്രശ്ശെയ്യണം പുട്ടും പൊടി എങ്ങനാണോ ആവല് അതേപോലെ
ആഹ് ആഹ് ആഹ്
എന്ന അടിപൊളിയേക്കാരം
തെന്നെ
ആഹ് ന്റെ ഹസ്ബന്റ് എന്താറിയോ ഇന്റെ ഹസ്ബന്റ് ന് പുട്ട് ഇഷ്ടല്ല പക്ഷെ ഇപ്പൊ പുട്ട് തിന്നും കാരണം ഈ ചോറോണ്ട്ണ്ടാക്ക്ണോടു കൂടി നല്ല സോഫ്റ്റ്ള്ള പുട്ടാണ്
ആഹ് അപ്പൊ പറ്റലൊടങ്ങിണ്ടാവും ല്ലേ
പ്പ തിന്നും
ആഹ് ആഹ് അല്ല മ്മക്ക് പർഞാതിരി ത് എങ്ങനെ ഏതാ നമ്മക്കറില്ലല്ലോ
ഉം ണ്ടാക്കിക്കോണ്ടി ഒരുസം കൊർച്ചൊന്ന് പരീക്ഷിച്ചോക്കോണ്ടി സക്സാവോ ഇഷ്ടാവോ ന്നൊക്കെ നോക്കികോണ്ടി
ആഹ് ഒന്ന് നോക്കണം ന്നാല് ങ്ങള് സാധാ ങ്ങട്ട് പൊടിച്ച പുട് പുട്ട്പൊടിയോണ്ടാ അത് ണ്ടാക്കല് ന്ന്ട്ട്
ചോറോണ്ടേ
അതല്ല ചോറ് സ്വന്തല്ലാതെ
പൊടിച്ച പുട്ട് പൊടി ഇതീക്ക് ഒരു രണ്ട് സ് രണ്ട് സ്പൂ മതി
രണ്ട് സ്പൂൺ മതിലേ
ആഹ് കൊർച്ച് മതി ഞാൻ കൊർച്ച് ട്ട്ട്ടൊള്ളു ഇതീക്ക്
തെന്നെ അത് ഒന്ന് പ അതൊന്ന് പരീക്ഷിച്ചോക്കണല്ലോ ന്നാല്
പിന്നെ ങ്ങക്ക് ഫ്രീസറിൽ വെച്ചിട്ട്പ്പൊ ഒരാഴ്ചക്ക് ആ ചോറ് ഫ്രീസറിലാകുമ്പോ കേടെരുലല്ലോ
ആഹ് ആഹ് ആഹ്
അപ്പ ഫ്രീസറില്ന്ന് ചെലപ്പോ ഒരാഴ്ച രണ്ടാഴ്ച്ചൊക്കെ വെക്കാ അയ്നൊന്നും ഒരു കൊഴപ്പുല്ല ചോറ് ന്ന്ട്ടെന്നാണോ ഇങ്ങള് ഇണ്ടാക്ക്ണത് അന്ന് തലേന്ന്ട്ത്തെക്ക
ഉം ഉം ഉം
കൊർച്ചൊന്ന് പരീക്ഷിച്ചോക്കേണ്ടി രസണ്ട്ന്ന്ണ്ടെങ്കി ഞമ്മക്ക് തൊടങ്ങാലോ
ആഹ് അതെന്നെ ങ്ങള് പർഞ്ഞെന്നത് വളരെ ഉപകാരം അല്ല മ്മക്ക് പെട്ടന്നില്ലേ ഇതിപ്പോ നമ്മക്കൊന്നുല്ലെങ്കിലും ഞാൻ പറയാം നമ്മക്ക് പെട്ടെന്ന് കടി തികയാതെക്കെ അങ്ങനെ ആകുമ്പോ നമുക്ക് വേഗം ചെയ്യാലോ
അതെ
ഇപ്പ ഒരു ദോഷണ്ടാക്കി തകിഞ്ഞിട്ടില്ല അപ്പൊ നമുക്ക് വേഗം പുട്ട്ണില്ലേ ഇതിപ്പോ എളുപ്പു അല്ലേ സംഭവോ ആലോയ്ചുമ്പോ പറഞ്ഞാതിരി
എൾപ്പാണ് പക്ഷെ ഫ്രീസറിൽ വെച്ച് തലേന്ന് ഇട്ത്തക്കണം അല്ലാഞ്ഞ അലിയൂല
അതാണ്ലെ നമ്മള് പെട് ട്ടെന്ന് ഉപയോഗത്തിന് അറിയാന അപ്പ ആവൂല്ല അതാണ്ടാവ ആഹ്
പെട്ടെന്ന് ഉപയോഗ ഒത്തിരി പുട്ടു ഇത് ഇങ്ങനെ എടുത്തേച്ച നമുക്ക് ചോറ് കളയണ്ട പിന്നെ ചോറ് ലാഭാണ് വി വിത്രരിയൊക്കെ കിട്ടുമ്പോ നമുക്ക് ലാഭാണ് കൊറെയൊക്കെണ്ടാക്കാലോ
ആഹ് ആഹ് അങ്ങനെക്കെ ആഹ് ആഹ് അങ്ങനൊക്കെ നോക്ക്പോ അതായി ഈയ് പറഞ്ഞമാതിരി
ഉം ഉം
ഫുഡ് ബാക്കില്ലത് ഒക്കെ ആകുമ്പോ നമുക്ക് സുഖു ആണ്
സുഖാണ്
പിന്നെന്തൊക്കെയാ വേറെ
വേറെ എന്താ അടെ എന്താന്ന് ചോറ്റ്ക്ക് എന്താ സ്പെഷ്യല്
ചോറ്റ്ക്ക് ഒന്നും സ്പെഷ്യലില്ല
കറിയുണ്ട് മീനുംണ്ട്
ആഹ് ആഹ് അത് മതിയല്ലോ എന്തപ്പ അല്ലാതെ കൊറെ സ്പെഷ്യല് ഇപ്പ എന്താ എന്നും സ്പെഷ്യലായതൊണ്ടും കാര്യല്ലല്ലോ അതും കേടാണ്
അതെ
ആഹ് എന്നും ഉപയോഗിക്കാറിണത് വല്ല്യ അതന്നെ
ഉം
നമ്മള എപ്പളേങ്കിലും ഉപയോഗിക്കുന്ന മാതിരിയല്ലേ എന്നും ഉണ്ടാകുമ്പോ അതരു കേടാണ്
അതെ അതെ ആനും വെറും ചോറും ഇല്ല ഫുഡ്ണ്ടാക്കാൻ അറിയൂല കൊറച്ച് സതാ ചോറും കറിയൊക്കെണ്ടാക്കും
ഏഹ്
അങ്ങെ സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കാറീല
ഇതിനൊക്കെ യൂട്യൂബ് ഉണ്ടല്ലോ പേടിക്കാനൊന്നുല്ല പ്പത്തെ കാലം
അതെ പ്പൊ യൂട്യൂബ്ണ്ടല്ലോ എല്ലോ ഓലോടട് ചോയ്ക്കാ ഉം
ഓലോടാൻ ചോയ്ച്ചാ ഓലാ റെസിപ്പി എത്ര ഐറ്റംസ് നമുക്ക് വേണ്ട്യത് അത് പല രൂപത്തിലും നമ്മുക്കട് പറഞ്ഞരും
പർഞ്ഞരും
ആഹ് ഇന്റെയൊക്കെ മെയിന് പരിപാടി അതാ എന്ത് സംഭവങ്ങൾ വേഗ യൂട്യൂബ് നോക്കും നമുക്ക് അറിണ കാര്യാണ്ന്നുണ്ടെങ്കിലും അല്ല യൂ റ്റൂബ്തേലുംപ്പൊ അതുപോലെയാണോ ഉണ്ടാക്ണോന്ന് നോക്കട്ടെ അർഞ്ക്കാണ്ട് അങ്ങനെണ്ടോകും ഒന്നും നോക്കാതെ ക്കാൻ കയ്യുലേല്ലോ എന്ത് വിധം നമ്മളെന്ത് വിധം ഫുഡാണ് ണ്ടാക്ണേച്ചാല്
ഉം ഉം
അത് നമുക്ക് കഴൂലല്ലേ അടെ ജോലി അടിച്ചാരലും തുടക്കലൊക്കെ കഴിഞ്ഞോ
ഇല്ല മുറ്റാടിച്ചേരി അകടിച്ചേരി ഇനി ആക തുടക്കണോ
ആഹ ആഹ് ആഹ്
ചോറ് തീമാടണം
ആഹ ആഹ് ആഹ
ഒക്കെ
വേറെന്തൊക്കെയാ
വേറെ എന്താ അങ്ങനെ പോണ ഫുഡ് പറണാതിരി ഫുഡ് ഉണ്ടാക്കണം അങ്ങനെ ഓരോ തരക്കില ഇങ്ങനെ പെടാണ് ഇന്ന് മക്കളുണ്ട് ഇന്ന് സ്കൂള ഇല്ലല്ലോ
ഉം
ശനാഴ്ച ദിവസം ഇവിടെ ലീവാണ് ഒയിവാണ്
പണി നീങ്ങൂല ലെ മക്കൾ
അപ്പോഴ ആഹ് ഇതിപ്പോ ഞാനിപ്പോ അടുക്കള മാത്ര അത്രൊന്നും അതുവരെ തുടച്ചിട്ടുട്ടോ അടുക്കള നമ്മള് പണി കഴിഞ്ഞിട്ട് ക്കാണ്ട് ആക്കും അപ്പൊ ഇവരെ ഒന്ന് കേറും ഒന്ന് പുറത്തക്കെറങ്ങും ഒന്നകത്തക്ക് കേറും പിന്നെ ഇത് രണ്ടാമത് പണിയാണ് ഇപ്പേ അംഗലവാടീ കുട്ടീനെ കൊണ്ടാക്കാന ആയപ്പോത്തിന് ഇന്റെ തൊട അടുക്കളല്ലാത്തൊടൊക്കെ കഴ ആഹ് അപ്പൊ ഓല അകത്ത് കേറ പുറത്ത കറങ്ങ കേറാ പുറത്തിക്കിറങ്ങാ അയിന് ചീത്തറിം അതന്നെരു ഒരു ഇതായിക്കാണ് ഒന്നും ആവശ്യം ഒന്നും അകത്തിക്ക് കേറുമ്പോ ഒന്നും ഉണ്ടാവൂല പക്ഷെ എന്നാലും വെറുതും കയറിയണ ഒന്ന് പുറത്തകറങ്ങണം അതൊൽക്കരു ഹരം
അതെല്ലേ അതൊരാരം പോ ഓല്ലല്ല വൃത്തിയാക്കണം നമ്മളല്ലേ ഓനെല്ലെ വൃത്തിയാക്കണം അപ്പോഴ അവക്ക് മനസ്സിലാവുള്ളൂ
ആഹ് ഞാൻ പറയും ഇടക്ക് ഞാൻ പറയാ അകഅടിച്ചേരി തരി പരിം ഞൻ മക്കളോട് ആറാം ക്ല മൂന്നാം ക്ലാസ്സ് പഠിച്ചോട ആമക്കളാണേ മൂന്നാൺകുട്ടികളാണ് അപ്പൊ മൂന്നാളോടും പറട്ടോ രണ്ടാളോടും പറ മറ്റോ മീന ആയിട്ടില്ലേ ചെറുതല്ലേ അപ്പൊ ഇവരോട് രണ്ടാളോടും പറഞ്ഞ ച്ച് പള്ളവേദന അല്ലെങ്കിൽ കാലുവേദന അപ്പൊ ഇല്ലാത്ത അസുഖ കൊടുന്നാണ് അവ വില ഞാൻ പറ അപ്പൊ നിങ്ങൾ കളിച്ചാൻ പോവ അപ്പൊ കൈയ്യോ കളിച്ചാ പോകാൻ പാടില്ലോട്ടേ അല്ല ഞാൻ അടിച്ചേരി തരാറ അപ്പൊ
ന്നാ ആയിക്കോട്ടല്ലേ
ആഹ് ന്നാ ആയിക്കോട്ടെ എന്നാ ശരി
ഹലോ ഹലോ